ആഹ്
കേൾ കേൾക്കിണില്ലേ?
ആ, കേൾക്ണ് ണ്ട്.
എന്തെക്കെണ്ട്?
എന്താണ് അങ്ങനെ പോകുന്നു. എ, ഫുഡ്കഴിച്ചോ?
ചാ... ആ, ഞങ്ങ ഞങ്ങളൾ കഴിച്ചു.
ആ.
അവിടെന്ത്‌.
എന്താ ബ ന് എനിക് മീൻ വ റുത്തത്.
ആ, മീൻ വറുത്തത് ഒറ്റക്കോ?
അ, തക്കാളക്കറി.
ആ, ഇവെടെ ബീഫേനും ബീഫ്.
ഔ. ബീഫ് കഴിക്കൻ ഇഷ്ടാണോ?
ബീഫ് കൊഴപ്പല്ല. എപ്പോളേ ലൊക്കെ കിട്ടുമ്പോ ഇഷ്ടാണ്. പക്ഷേ ഇപ്പ എന്നും ബീഫായോണ്ട്
ആ, ആ കൊപ്പി ആ പെരുന്നാളിന് ശേഷം ഫുൾ ഇങ്ങട്ട് ബീഫാണല്ലോ ല്ലേ.
ആ, ഇപ്പളും കഴിഞ്ഞിട്ടില്ല ബീഫ്. അവിടു
ആഹ് ആഹ് ഓഹ് ഇവിടെ ബീഫ് കഴിഞ്ഞു.
ഏഹ് പച്ചക്കറിക്കെഷ്ട്ടാ കൂട്ടോ
ആഹ് പച്ചക്കറികൾ കഴിക്കാനിഷ്ട്ടാണ് കൂട്ടും ഏഹ് ഏഹ് തനിക്കോ
ആഹ് വടീം അങ്ങൻതന്നെ പ്പൊ എടക്ക് പച്ചക്കറിക്കെണ്ടാക്കും ബീഫ് മാറ്റിപിടിക്കാന്
ആഹ് അത് നല്ലതാണ്. ബീഫ് മടുക്കും. മടുത്ത് പോകുമ്പോലെ
ആഹ് പിന്നെ ഒണക്ക മീനൊക്കെ പൊരിക്കും.
ആഹ്
ഒണക്കമീനും ഇഷ്ട്ടാണോ
അതിനോണ്ട് വല്ല്യ താല്പര്യല്ല ന്നാലും ഒന്നുംല്ലെങ്കിൽ അത് കഴിക്കും
ആഹ് പിന്നെ വൈന്നാരൊക്കെ ന്താ ണ്ടാക്കല്
വൈന്നാരം എന്തെങ്കിലും സ്നാക്സ് ഇലയട പയംപൊരി അങ്ങെൻ ത്തെന്തെങ്കിലോക്കെണ്ടാക്കും അവിടെയോ
ആഹ് വിടെ അങ്ങൻതന്നെ എന്തോലൊക്കെ ആഹ് ണ്ടാക്കണംന്ന് തോന്നിയ ണ്ടാക്കും എണ്ണക്കടി എടക്കൊക്കെ
ആഹ് ഒക്കെ ഏതാ ഏറ്റം ഇഷ്ടപ്പെട്ട കടി
ഏറ്റഷ്ടം ഇങ്ങനെ ഏഹ് തൊക്കെ ണ്ടാവുലേ പൊക്കവട അതൊക്കെഷ്ടാണ്
ആഹ് കറൂം കറു മുറു ആയി കഴിക്കാലേ
ആഹ് ആഹ് പിന്നെ ഇല്ല ആഹ് പൈ മധുരത്തിനോടാ താല്പര്യം
അതെ മധുരാണ് ഒന്നൂടി ഇഷ്ടം
ആഹ് ഇനിക്കെന്നാ കൊറച്ചും കൂടി ഇഷ്ടം എരുവാണ് അപ്പൊ ഞാൻ നല്ലോം എർ എരു കൂട്ടുണ ഒരാളാണ്
ആഹ് ആഹ് അതിലേറ്റം ഇഷ്ടം
സ്നാക്സിലോ
ആഹ്
സ്നാക്സില് അങ്ങനെ ചോയിച്ചാ പൊക്കവട ഇഷ്ടാണ് പിന്നെ ഉള്ളിവട ഇഷ്ടാണ് പരിപ്പ് വട ഇഷ്ടാണ് ഒക്കെ ഇഷ്ട്ടാ
അങ്ങനെ വടകളെ കൊണ്ടാണ് താല്പര്യം അല്ലെ
ആഹ് വടകള് അതൊക്കെ നല്ലോണം കഴിക്കും
ആഹ് ആഹ് ഞങ്ങള് ഇന്നലെ ഇവിടെ ഇലയട ഉണ്ടാക്കി നല്ല അടിപൊളിയായിരുന്നു
ആഹ് ആഹ് ഇലയട ഇൻക്കും ഇഷ്ടാ
ഉം ഉം കഴിക്കാനൊരു പ്രത്യേക രസാണ് ശർക്കരയും തേങ്ങയും ഒക്കെ
ആഹ് മഴെക്കെ ഉണ്ടോ അവിടെ
ആഹ് മഴയുണ്ട് മഴ ഇപ്പം വന്ന് പോയിക്കൊണ്ടിരിക്ക്ണ് ഇന്ന് അ ശക്തമായി പെയ്തിട്ടില്ല
ആഹ് ഇന്നലൊക്കെ പെയ്തിയിരുന്നു ല്ലേ
ഇന്നലെ നല്ല മഴെൻ്റെ ദിവസായിരുന്നു ഇന്നിപ്പോ പിന്നെ മഴ ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട് പക്ഷെ അത്ര പെയ്യണില്ല അവിടെയോ
ആഹ് മുറ്റം ഇവിടെ നല്ല മഴേണ്ട് ഉണ്ടായിന് ഇന്നലെ നല്ല മഴ ഉണ്ടായി പക്ഷെ ഇന്ന് വലിയ മഴയില്ല
ആഹ് ആ
ചെലപ്പം മൂടിക്കും ചെലപ്പം പെയ്യും പെയ്യൂല പെയ്യാൻ വേണ്ടി ഇങ്ങനെ നിക്കുവല്ലേ
ആ മൂടി ഇങ്ങനെ നിക്കൂല്ലേ
ആഹ്
വെയില് കണ്ടിട്ട് കൊറച്ച് കാലായി ഇപ്പൊ ആ പണി അത് കഴിഞ്ഞു ഞാന് വീട്ടിൽ അടിച്ചു വാരി തൊടച്ചു എന്റെ പണി അത്രേ ഉള്ളൂ അത് കഴിഞ്ഞു
ആഹ് ഏ ഫുഡൊക്കെ ഉമ്മാ ഉണ്ടാക്കല്
ആ ഫുഡ് ഉമ്മ ഉണ്ടാക്കും നമ്മള് കഴിക്കാൻ മാത്രം സഹായിക്കും
ആഹ് ഇവിടെ അങ്ങനെ തന്നെ ഞാൻ അടിച്ചു വാരി തുടച്ചു പിന്നെ പൊറത്ത് കൊറച്ച് പണികൾ ഉണ്ടായിനി പുല്ല് പറിക്കാനും ആ കൊറെ പുല്ല് മഴ പെയ്തിട്ട് നല്ലോണം പുല്ല് വളർന്നീനി പൊറത്ത്
ആഹ് ആ അപ്പൊ പുല്ല് പറിക്കാനൊക്കെ ആഹ് ആ
അപ്പൊ അതൊക്കെ കൊറേ പറിച്ചൂ പിന്നെ ചെറുതായിട്ടൊന്ന് അടിച്ചു വാരി
അടിച്ച് വരില്ലേ പണികളൊക്കെ എടുക്കാൻ ഇഷ്ടാണോ
ഇഷ്ടാണോ വെച്ചാ ഓരോ സമയത്തും ഓരോ മൂഡാണ്
ഉം ഉം
ചെലപ്പ ഇഷ്ടാണ് ചെലപ്പ വല്യ ഇഷ്ടം ഇണ്ടാവൂല അങ്ങനെ
ഓക്കെ എനക്ക് വലിയ ഇഷ്ടോന്നൂല്ല ഞാൻ അങ്ങന പണികളും ചെയ്യാത്ത ഒരാളാണ് ചെറുതായിട്ട് എവിടെയെങ്കിലും ഒക്കെ സഹായിക്കും അല്ലാതെ അങ് ഭയങ്കരായിട്ട് പണിയൊന്നും എടുക്കൂല്ല
ആഹ് പിന്നെന്താ സ്കൂൾക്കുള്ളൊക്കെ വാങ്ങിയോ
ഓഹ് സ്കൂള്ക്ള്ളതൊക്ക വാങ്ങി സ്കൂൾ വീട്ടില്ള്ള ആൾക്കാരൊക്കെ സ്കൂള് പോയി നമ്മൾക്പ്പ സ്കൂള് ഇല്ല മ്ം
ഉ അനിയന് എന്തൊക്കെയാ വാങ്ങിയെ ആഹ് ഇവിടെം അങ്ങനെ തന്നെ
അനിയന് എന്താണ് ബാഗ് ബുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബോക്സ് വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് അല്ല സ്കൂളില് എൽ കെ ജി ലാ
ആഹ് ആഹ് അവിടെ അട്ത്തന്നെ
ആഹ് ഇവിടെ അട്ത്തന്നെ കൊ ബസില് പോണം പക്ഷെ ഇവിടെ അട് എന്താണ്
ആഹ് ബസ് ണ്ടാവൂലേ എന്നും
ആഹ് ബസ് വരും എന്നും ഒമ്പത് മണി പത്ത് മണി ആകുമ്പോത്തിന് ബസ് വന്നിട്ട് അതില് പോവും നാലര ആവുമ്പോത്തിന് തിരിച്ചെത്തും
ഏഹ് പഠിക്കക്കൂടെ പോവോ ബസ്സ്
ആ നമ്മളെ പഠിക്കൽ കൂടെ പോവും
ഉം ഉച്ചക്ക് ചോറൊക്കെ കൊടുത്തയക്കലാ
ആ ചോറ് കൊടുത്തയക്കും അവിടെ കിട്ടൂല നമ്മള് ഇവിടുന്ന് കയ്യി കൊടുത്തയക്കണം
ഏ ചോറ്നെന്താ കൂട്ടാനൊക്ക ഓന് ഇഷ്ടേതാ?
നമ്മള് മെയിൻലി മുട്ട പൊരിച്ചത് പപ്പടം പൊരിച്ചത് അങ്ങനത്തൊക്ക കൂ കൊടുക്കല് പിന്നെ പയറുപ്പേരി അങ്ങനെയൊക്കെ കൊടുക്കും അതൊന്നും കഴിക്കാൻ വല്യ ഇഷ്ടല്ല പക്ഷെ അതൊക്കെ കൊടുത്തയക്കും നമ്മളെ ശരീരത്തിന് അതാണല്ലോ നല്ലത്
ആ കുട്ട്യേൾക്ക് കുട്ട്യേള് പിന്നെ അങ്ങനത്തെ കഴിക്കൂല്ലല്ലോ ചെറിയ കു
ആ ഉം പിന്നെ സ്നാക്സ് വാണം പത്തിര് പത്ത് മണിയാമ്പം നമ്മളൊരു സ്നാക്സ് കൊടുത്തയക്കണം അതില് മുട്ട പുഴുങ്ങിയതോ അയ്ന് ഇലയട അങ്ങനത്തെക്കെ കൊടു ത്തയക്കും അതൊക്കെ നല്ല ഇഷ്ട
ആ അത് നല്ല ഹെൽത്തി ആവല്ലോ അങ്ങനത്തൊക്കെ തിന്നാല് മുട്ട
ഉം പിന്ന അവിടുന്ന് പാലൊക്കെ കിട്ടും പറയും
ആ എന്നും കിട്ടോ പാല് ആഴ്ചയിലെക്കുലേ
അല്ല പാലെന്നുണ്ട് ആ ഈ പത്ത്മണി സ്നാക്സ് കഴിക്കുമ്പോ അതിക്ക് എല്ലാ ദിവസോം പാല്
ഉം
പിന്നെ
കാക്കാരൊക്കെ എന്താ ചെയ്യണേ?
അവരൊക്കെ ഓരോന്നും ചെയ്തോണ്ടിരിക്ണ് ഒരാള് ബി എസ് സി നഴ്സിംഗ് ഒരാള് ബി ടെക് അങ്ങനെ
ഏ എവടെ പഠിക്ക്ണേ?
ഒരാള് കൊച്ചി പിന്നെ മറ്റയാള് മ്മ് കണ്ണൂർ
ഏ ഓ ഒയിവ് ണ്ടാകുമ്പോ വരലേക്കുല്ലേ
അതെ അവിടെ അനിയത്തി ഒക്കെ സ്കൂളില് പോയോ?
ആ അനിയത്തി അനിയനു എല്ലാരും പോയി സ്കൂളില്
അവരൊക്കെ എത്രയിലാ പഠിക്ക്ണെ?
അനിയത്തീ അനിയത്തി പത്തില് ചെറിയ അനിയത്തി എന്താ എൽ കെ ജി യിലാണ് പിന്നെ അനിയന് നാലിലും
ആ ഓക്കെ എൽ കെ ജില് എവിടെസ് എവിടെ അ ഇങ്ങനെ പ്രൈവറ്റ് സ്കൂളിലാ
അല്ല ഗവൺമെന്റന്നെ
ആ അ മടിയില്ലാതെ പോവോ?
ആ ഓൾക്ക് സ്കൂള് പോകാൻ ഭയങ്കര ഇഷ്ടാ കാരണം ഓള് രണ്ടു കൊല്ലം അങ്കല വാടീ പോയോണ്ട്
ആ ശീലായിക്കാണും ശീലായിക്കാണും അല്ലേ
ആ കരയൊന്നുല്ല പോവൂമ്പൊ ഭയങ്കര ഏ ത്രില്ലാണ് പോവൂമ്പൊ ഓളന്നെ എല്ലാതും ബുക്കൊക്കെ ആക്കി വെച്ച് ഓട്ടോറിക്ഷക്ക് കാത്തിരിക്കും
അത് കാണാനെന്തു രസാണല്ലല്ലേ ഉം
ഓൽക്കെന്നെ ഇഷ്ടാവും
നമുക്കാണെങ്കി എഫേർട്ട് ഇടേണ്ട ആവശ്യല്ല
ആഹ് അവിട് അനിയൻ എങ്ങനെ കരയോ പോമ്പോ
ഇല്ല ഇല്ല ഇഷ്ടാണ് ഇവിടെ പോവാനൊക്കെ നല്ല ഇഷ്ടാണ്
ഏഹ്
ബസ്സിലൊക്കെ പോണണ്ട് ആ ബസ്സിലൊക്കെ പോകുന്നോണ്ട് ആഹ് ബസിലൊക്കെ പോകുന്നോണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് പിന്നെ വരുമ്പം എല്ലാ കാര്യങ്ങളും ആഹ് ആഹ് വരുമ്പം എല്ലാ കാര്യങ്ങളും പറയും
ഏഹ് ചങ്ങായിച്ച് ചങ്ങായിമാരൊക്കെ കിട്ടിയോ
ഇഹ് ഇപ്പോ ക്ലാസ് തുടങ്ങണല്ലേള്ളൂ അപ്പൊ അങ്ങനെയൊന്നുമില്ല എന്നാലും
ആഹ് ആഹ്
ഒന്ന് രണ്ടു പേരൊക്കെ പറയണ കേക്കാം
ആഹ് കമ്പനി ആയി വരുന്നുള്ളൂ ല്ലേ
അതെ കമ്പനി ആയി വരും ന്നുള്ളു പിന്നെ ഇന്നെന്തോ പ്ലേ ഡേ ആണെ പറഞ്ഞ് കുറെേ ടോയ്സ് ഒക്കെ കൊണ്ടുപോയീണ്
ഏഹ് കളിക്കാനോ
ആഹ് ആഹ് അവിടന്നല്ല അമ്മള് ഇവിടുന്ന് കൊണ്ടു പോവാ എന്നിട്ട് വീട്ടില് വരു വരുമ്പം തീർച്ചയക്കുക്കാരെ തിരിച്ചു കൊണ്ടരായിരിക്കും ഉം
ആഹ് ആഹ് വികൃതി ഒക്കെ കാട്ടോ
ഇല്ല അങ്ങനെയൊന്നും ഇല്ല പാവാണ്
ആഹ് പിന്നെന്തൊക്കെയാ ഇപ്പ ഉച്ച മയക്കത്തിലാ
ഞാനോ
ആഹ്
അല്ല അങ്ങനൊന്നും ഇല്ല ഉച്ചയ്ക്ക് അങ്ങനെ ഒറങ്ങാറൊന്നും ഇല്ല
ഏഹ് എന്നാ വെച്ചോളീട്ടോ
ആഹ് എന്നാ ശരി
ആഹ്